ഹലോ, ആഹ് എന്തൊക്കെയ്ണ്ട് വിശേഷം സുഖാന്നോ?
ആഹ് കൊഴപ്പ ഇല്ല ചോറ് കഴിക്ക് വാര്ന്ന് ഏഹ്
ആന്നോ യോ ഞാൻ ആ സമയത്താന്നാ വിളിച്ചത് ഞാൻ വേറെ കാര്യം നോക്കിക്കൊണ്ടിര്ന്നപ്പം വന്നയാ കോള്
അഹ് കറ
ആന്നോ ആഹ് കറക്ട് ആയി. ഞാൻ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായ്ന്നോ ഒരു കാര്യത്തെ കുറിച്ച്
ആഹ് അപ്പ ആദ്യമേ അത് റെഡി ആദ്യമേ അത് ഹ് കൊഴപ്പുണ്ട
ആഹ് ആദ്യം കൊഴപ്പോണ്ടാര്ന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് ആവോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്തതായര്ന്ന് അന്നേരം കറക്റ്റ് ആയതാ അതാ നിന്നെ വിളിച്ചത്. ഇൻ ഞാൻ ചോറണ്ണുവാന്നന്നെ വാവ് വിചാരി ച്ചില്ല ആഹ് ഞാൻ കഴിച്ച് അപ്പഴാ ഞാൻ വിയച്ച് നിന്നെ വിളിച്ചൊന്ന് പറഞ്ഞേ ക്കാന്ന് കരുതി നിങ്ങൾ കഴിക്കുന്നേ ഉള്ളായിന്നല്ലേ സംസാരിക്കുന്നേന് കൊഴപ്പുണ്ടോടി നിനക്ക്? ആഹ് പിൻ ആഹ് എന്തോ മീൻ എന്ത് വാ ചൂരയാന്നോ ആഹ്
മീൻ ചെറിയ ചൂര കിട്ടി അത് ക മീൻകറിയും മോരും
ആഹ് സ്ലീവ ച്ചേ ആഹ് എല്ലാരും കഴിക്കുവാന്നോ അച്ഛനൊക്കെ കഴിച്ചോ
അച്ഛങ്ങള് കഴിച്ചി അത് ഇട്ട് വെക്കും
കടന്നാ എല്ലാരും
ഉം ഞങ്ങള് പിന്നെ താമസിക്കും കഴിക്കാൻ ഞങ്ങള് താമസിക്കും കഴിക്കാൻ
ഞ്ഞിപ്പോ നാളെ ക്ലാസുണ്ടോ
നാളെ ക്ലാസ്സില്ല നാളെ പോണ്ട നാളെ പോകാത്തൊണ്ട് സമാധാനണ്ട് പ്പ പയ്യെല്ലാം ചെയ്ത മതി
ആ വെ
വെപ്രാളം പിടിച്ച് കെടക്കൊന്നും വേണ്ട അയാ വേണ്ട താമസം എണ്ണിച്ചാലും മതി താമസിച്ച് ച്ച ഏയ് മണിക്ക് ണ്ടെ ക്കണം
ജോലിക്ക് പോണോ ഭർത്താവിന്
ഇല്ല ജോലിക്കൊന്നും പോണ്ട
ഉം ഗള്ഫിന് വന്നോണ്ട് ഇപ്പ ജോലിയില്ലേ
ഇല്ല ഗള്ഫിന് വന്നൊണ്ട് ഇങ്ങനെരിക്കുന്നു അടുത്ത മാസം പോവും അതി ആഹ് ഇപ്പം ജോലിയൊന്നുല്ല പിന്നെ എന്തെങ്കിലും മറ്റേ സ്വിഗി ഇല്ലയോ സ്വിഗി അതൊക്കെ ഓടാൻ വേണ്ടി ഇങ്ങനെ പോവും അത് പിന്നെ അത് നമ്മുക്ക് ലാ ഇപ്പൊ എന്തുവാ നമ്മുടെ കയ് ഇരിക്കുന്നത് മറ്റേ ആക്റ്റീവയാ
ആണോ
ആ അപ്പം അതിന് മൈലേജ് ഭയങ്കര കുറവാ അപ്പൊ പെട്രോള് എന്ന ഒരു ദിവസം പത്തിരുന്നൂറ്റ അമ്പത് രുപക് പെട്രോൾ അടിക്കണം ആകെ കിട്ടുന്നത് ഒരിപ്പം ഈ സിഗി ഉടന്ന് തന്നെ ഒരു കിലോമീറ്റർനെ ഇരുപത് രൂപ ഇരുപത്തിഞ്ച് രൂപ അങ്ങനെയൊക്ക അടുത്തെ കിട്ടത്തോൾ
എലക്ട്രിക് വണ്ടി അണെ കൊറച്ചും കൂടി ലാഭമായിരിക്കും അല്ലേ
അഹ് ഇലക്ട്രിക് വണ്ടി അണെങ്കിൽ ലാഭവാ കാരണം നമുക്ക് കറണ്ട് ബില്ലാ കൊടുത്താ മതിയല്ലോ നമുക്ക്സി പെട്രോളിന്റെ നല്ല തോന്ന് വർത്ത
ന്ന ന്ന പെട്രോൽ നിപ്പോ
ആ പെട്രോളിന്റെ ഇപ്പോ വില കൂടുതൽ ആ കു കൂടുതലും ആണ് മറ്റേത് മൈലേജ് ഇല്ലാത്ത വണ്ടിയാണങ്കിൽ പിന്നെ പ പറയണ്ട പെട്രോൾ അടിച്ചൊണ്ടിരിക്കണം
ഇലക്ട്രിക്ക ആണെങ്കി പിന്നെ അത്രേയും കുഴപ്പോല്ലല്ലോ
ആ നമുക്ക് മാ രണ്ടു മാസംഴുകുമ്പോ കരണ്ട് ബില്ല് വരുന്ന ഈ ദിവസവും നമ്മുക്ക് കിട്ടുന്ന എത്രയും നക്കാപ്പിച്ച പൈസയായിരിക്കും
ഉം ദിവസം അനതൊന്ന് നൂറ് ദിവസം മാറ്റിയാ പോലും കരണ്ട് ബില്ല് അടക്കണ അതിന്റെ അത്രയും പോലും ആവത്തില്ലല്ലോ
അഹ് എന്തെങ്കിലും നമുക്ക് നക്കാപ്പിച്ച പൈസ കിട്ടുന്ന വെച്ചാൽ നമ്മളിൽ പെട്രോൾ അടിക്കുബോ തന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കന്നെ പകുതി പൈസ കയ്യു പിന്നെ എന്തു ചെയ്യുവാന ഇപ്പൊ ആട മൈലേജ് വേണം അങ്ങനെ് വരുമാനം ക്ക് കുറവ സിക്കുന്നാലും നമ്മുടെ ഉള്ള ചെലവ് നടന്നു പോും അത്രേ ഉള്ളു
ക്ക് ഈ പൈസ ഔന്നോഇല്ലായിരിക്കുന്നെ കാളും ആ വേറെ എന്തേലും ജോലിക്കുന്ന് വെച്ചാലും ഒന്നൊന്നും ഇല്ല ഇതാണി നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് വരാം അഹ് അല്ല ഇപ്പം നമുക്ക് വേറെ വീട്ടു ചിലവൊന്നും ഇല്ല സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോകാം വം ഇത് വേറെ വീട് ചിലവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിഗിയും കൊണ്ട് ഓടിയാളൊന്നും നമ്മുടെ കാര്യം നടക്കത്തില്ല
ഉം പ്രത്യേകിച്ച് പെട്രോളിന്റെ വിലയും കൂടുമ്പം ഒന്നും തീരെ നടക്കത്തില്ലല്ലോ ആര് തം സാഹചര്യ ഇങ്ങനൊക്കെ നോക്കിയാലും പറയല്ലെപ്പിൻക്ക് വണ്ടി ഉണ്ടെങ്കി പിന്നെയും കൊഴപ്പമില്ല ഇപ്പഎല്ലായ്ട്ത്തും എലക്ട്രിക് വണ്ടിയാ ഓട്ടോയാലും കാറായാലും എല്ലാരും ഇപ്പിഎലക്ട്രിക്ക്യാ
ഇനി അങ്ങോട്ട് ഇലട്രിക്ക് ക്കൊക്കെ യായിരിക്കും മിക്കവാറും
ആന്ന് ആന്ന്ഈ പെട്രോളി ങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഒന്നെങ്കിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ സി എൻ ജി വണ്ടി ക്കെ ആയിരിക്കും കൂട്തലും എല്ലാരും ഉപയോഗിക്കുന്നത് പെട്രോളിന്റെ ഇത്തരെ ഉം എന്തുവാ ഈ അന്തരീക്ഷ മലിനീകരണവും കുറയും പെട്രോളൊക്കെ യാകും നല്ല രീതി എമൗണ്ട് പോവോല്ലോ പൈസയും പോവും ലൂട്ട് അന്തരീക്ഷത്തിലായാലും എല്ലാം കൊഴ കൊഴപ്പാന്നല്ലോ
ചോറുണ്ട് കഴിഞ്ഞോ ഇനി അടുക്കളയൊക്കെ ഒതുക്കണോ
ആ ചോറ്ണ്ട്ട്ട് ഇനി പാത്രെല്ലാം കഴുകി വെക്കണം അടുക്കള വൃത്തിയാക്കണം പണി കെടക്ക നമ്ക്ക് രാത്രിയായാലും പണിക്ക് ആ ചോറുണ്ട് കഴിഞ്ഞ് ചോറുണ്ട് കഴിഞെപ്പഴാ വിളിച്ചതെന്നെ സഹായിക്ക കഴികിക്കോളും
ഭർത്താവാന്നൊ നിന്ന് കഴുകെന്നേപ്പോ
അത്ന്ന്ല്ല ഞാനാ കഴ്കിട്ന്നെ ആള് കൂടേനിന്ന് എന്ത് വാ പാത്രൊക്കെ എടുത്ത് വെച്ച് ആട്ക്കളൊക്കെ വൃത്തിയാക്കപ്പോഴക്ക്-
ഓഹ് അങ്ങനെ ഒരു സഹായംപോ നാട്ടിൽന്നും- പോന്നത് വരെരു സഹായം ഒണ്ടല്ലേ
ആഹ്ആഹ് നാട്ടീന്ന് പോന്നടം വരെ ഒണ്ട്-
അത് കഴിയുമ്പഴാന്നൊ-
അത് കഴിയുമ്പം പിന്നെ അങ്ങനെ വല്യ ജോലിയൊന്നു ഇല്ല- നമ്മളെ കൊണ്ട് ഒക്കുന്ന ജോലിയൊക്കെഒള്ളു-
ആഹ് പിന്നെ അ പഠിക്കാ പോകുമ്പോ പിന്നെ ഇച്ചിരി പാ ടാവു ഒറ്റക്കെല്ലാം ചെയ്യാൻ-
പഠിക്കാൻ പോ പോകു മ്പംക്ലാസ്സ്-
മ് ഹ്
ഇത്രേം പ്രശ്നമല്ലല്ലോ? നമുക്ക് രാവിലൊരു ആർ മണിക്ക് എണീച്ചാലും പത്ത് ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേൻ ജോലിയൊ അതങ്ങ് ഒതുങ്ങും-
ആഹ് അതൊക്കൊഒത്ങ്ങും-
പിന്നെ വീട്ടിലവിടെ പിന്നെ ഭർത്താവ് പോയിക്കഴിഞ്ഞാൽ- ഇയാള് ഇയാടെ അച്ഛനല്ലെ അ്ആ അവിട്ത്തെ അച്ഛനല്ലേ ഒള്ള്-
ആഹ് -
രണ്ട്പേരടെ കാര്യം നോക്കിയാ മതിയല്ലൊ?
ഇല്ല ഞാന് ചേട്ട പൊക്കഴിഞാ ഞാനെൻ്റെ വീട്ടിലോട്ടങ്ങ്പോവും- ആഹ് ആഹ് ആളൊറ്റക്ക് ക്കിക്കാനാഷ്ട
ആഹ് അപ്പ പിന്നെ കൊഴപ്പവില്ലല്ലോ വീട്ടിലാവുമ്പം-
ആഹ് വീട്ടില് എന്റെ അച്ഛനൊറ്റ
അച്ഛൻ ഒറ്റക്കേയുള്ളോ ഇന്ന് എന്തോ റേഞ്ച് കറ കട്ടാവുന്നുണ്ടന്നോന്ന് തോനുന്നു
ക്കെയൊള്ളേയാ അമ്മയാണെങ്കി പൊറത്ത് ജോലി ചെയ്യുക
ആഹ്
മ്
നേരത്തെ അച്ച്ചൻ മാത്രേ ഉള്ളാരുന്നോ
ആഹ് നേരുത്തെ അച്ഛൻ മാത്രള്ളായിരുന്നു അമ്മ പൊറത്തായിരുന്നു അമ്മ പൊറത്ത് ജോലി ചെയ്യുവാ
ഓ ഗൾഫിലാണോ
ആ ഗൾഫില്
ഓ നാട്ടി വന്നിട്ട് കുറെ നാളായൊ
ആ വന്നിട്ടപ്പോ ഒരു വർഷം ആവാറായി
അത്രയൊക്കെയായോ
ആ അത്രയെക്കായി ഇനിപ്പൊ ഓണത്തിന് വരുമായിരിക്കും ഉം
ടിവടെയാനോ അവിടെ സൗണ്ട് കേക്കുന്നെ
ആ ടി വി ഇട്ടേക്കോ ടി വി ടി വി
ടി വി നല്ല പരിപാടിയ വല്ലാം ഉണ്ടോ? അന്ന ഇപ്പോ
സിനിമ നടക്കുന്ന ഒരു ദൃശ്യംത്രീ
ദൃശ്യം ത്രീയോ?
അല്ല ടു ടുവ് ദൃശ ത്രീ അല്ലേ ടു സോറി മാറിപ്പോയത്
ആണ ഞാൻ വിചാരിച്ചു അന് ഓ ടി ടി വന്നു കാണുമ അതോ ഇനി ടിവിയിലൊക്കെ പെട്ടെന്ന് ഈ സമയത്ത് വരുവോ ഉം അത് കണ്ടോണ്ടിരുന്നേ കണ്ടുകോണ്ടന്ന ചോറണ്ട്
ആ! കണ്ടോണ്ടി ചോറണ്ടോണ്ടിരുന്ന ഇങ്ങനെ അവിടെ ചപ്പാ ചോറണ്ട് കഴിഞ്ഞാ
ആ ഞാൻ കഴിച്ച കഴിഞ്ഞതേ ഉള്ളു ഇനിയിപ്പ അച്ഛൻ വരണം ഇല്ല വന്നില്ല അച്ഛന്മാരാൻ കൊറച്ചും കൂടി ഇല്ല വന്നില്ല വന്നില്ല അച്ഛൻ വരാൻ കുറച്ചും കൂടി കഴിയും
ആ
എന്നിട്ട് ഞാൻ ചോറുണ്ട് ഇനി അച്ഛൻ വന്ന അച്ഛൻ കഴിക്കണം എന്നിട്ടൊക്കെ അടുക്കള ഒതുക്കലെ
ആ..
ആഹ് ഇനി അവിടെ ഇനി എന്ത് ഇനി കട എല്ലാ ഒതിക്ക കിടക്കാൻ പോവാന്നാ
ആ ഇനി എല്ലാം ഒതുക്കി കിടക്കണം
ഇപ്പ രാവിലെ രാവിലെ എണ്ണീ-
ആ... അതാ
ആ ഇനിപ്പോ നാളാ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് നേരത്തെ എഴണേക്കണ്ടാലോ ഇച്ചരി ലേറ്റ് ആട്ട് എാലും വെപ്രാളം പിടിച്ചൊന്നും ചെയ്യണ്ടാലോ
ആ അഭിപ്രായം ഏഴ് മണിയാകുമ്പോൾ ഇണ്ണീക്കണം അത് വേറെ കാര്യം
എന്നാലും ഒരു സ്പീഡ ഒന്നും വേണ്ടല്ല
ആ പയ്യേ ചെയ്ത ആ അത് മതി
നാളെ മഴയൊന്നും ഇല്ലാത്ത ഇല്ലാതിരിക്കട്ടെ നാളിനിന എവിടെലും പോവാൻ പ്ലാൻ ചെയ തീരുമാനിച്ചിട്ടുണ്ടോ പാസൊന്നും ഇല്ലാത്തോണ്ട്
ഇല്ല ഇല്ല
ആനോ
ആ..
ആ! പിന്നെ എല്ലാരും ജോലില്ലാം കഴിഞ്ഞ അവിടെ
ഇല്ല ഇല്ല ജോലി ചെയ്യാൻ പോവാ എന്നാ ശരി എന്നാ.
എന്നാ ശരി എന്നെന്നാ ഉം ശരി ശരി